ഹലോ
ഹലോ കേക്കാമോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച എ ന്തൊക്ണ്ട് വിശേഷം
ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കാ
ആഹ്
ഉം പണിയൊക്കെ കഴിഞ്ഞോ
ഓ ജോലിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഇപ്പൊ കുറച്ചൊന്ന് റസ്റ്റ് എടുക്കുന്നു
ആഹാ നേര
ഉം ന്താ
അല്ല ഇത്രയും പെട്ടെന്ന് കഴിക്കുവല്ലേ
ആഹ് ഒരു മണിയൊക്കെ ആവുമ്പോ കഴിക്കും ഇന്നിപ്പോ കൊറച്ച് ലൈറ്റ് ആയി
ഹാ ഹാ ഹാ ഇവിടൊക്കെ എങ്ങനെ ആയാലും രണ്ട് മണി രണ്ടര ആവാതെ കളിക്കില്ല അതെന്തോ ഒരു ശീലായി പോയി
ആഹ് ആഹ്
ഉം പക്ഷെ ഇല്ല മഴ രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പ മഴയൊന്നുല്ല പ്പം നല്ല വെയിലാ
ന്നാ ഇപ്പ കൊറച്ച് വെയില് വന്നു
ഉം അതെ
ആഹ് പിന്നെ പുറത്തോട്ടൊന്നും പോയില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം വേറെ
ഇല്ല എവിടെയും പോയില്ല വീട്ടിത്തന്നെ
ആഹ്
ഇപ്പ കൊറച്ച് ദിവസായി വീട്ടി തന്നെയാണ് വീട്ടില് പിന്നെ ഞാൻ എന്റെ വീട്ടിലാള്ളത് അതുകൊണ്ട് അച്ഛനും അമ്മയും ഞാനും നമ്മള ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയും
ആഹ് പിന്നെ
ഉം പിന്നെ അവിടെ എല്ലാരും വന്നോ
ഇവിടെ എല്ലാരും ജോലിക്ക് പോയി
ആഹാ
ഇപ്പ ഞാൻ മാത്ര ഒള്ളൂ ഇവിടെ എന്തൊ
ഉം തനിച്ചാണല്ലേന്ന് പറയ
ആഹ് ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റേക്കാണ്.
ഉം ഉം അപ്പ പണിയൊക്കെ കഴിഞ്ഞ എന്താ ചെയ്യ ബോറടിക്കില്ലേ.
ബോറടിക്കില്ല ഫോണിലിങ്ങനെ കുത്തിക്കുത്തിരിക്കും.
ആഹ് ഹാ
ആഹ്പിന്നെ കെടെന്ന് കൊറച്ചൊന്ന് ഒറങ്ങും
ആഹ് ഹാ
അപ്പ സമയം പോകും പിന്നീട് അപ്പഴേ നാല് മണിയക്കെ ആവുമ്പോ എല്ലാരും വരും ജോലിയക്കെഴിഞ്ഞ്
ആഹ് ഹാ
അങ്ങനെ ഒക്കെരിക്കുന്നു
ഏ പിന്നെ
പിന്നെ ഏഴ് മണിയൊക്ക ആകുമ്പോഴത്തേക്കും രാത്രതുള്ള ഫുഡൊക്കെ
പ്രിപ്പയർ ചെയ്യണം അല്ലേ.
ആഹ് രാത്രി അമ്മ അമ്മേയുടെ വകയാണ് അമ്മയണ് ഫുഡ് കഴിക്കുന്ന രാത്രി ഞാൻ കിച്ചണിൽ കേറൂല. ഹമ്മ ഇന്റ പ്പ ത്തപ്പം ഞാൻ കിച്ചണിൽ കയറുള്ളൂ അമ്മ ഉള്ളപ്പ ഞാൻ കേറൂല്ല. ചിലപ്പം ചില നേരത്ത് ഹെൽപ്പ് ആക്കി കൊടുക്കും
ആഹ
അങ്ങനെക്കെ ആയിരിക്കും
ഓഹോ അങ്ങനെ എനിക്ക് പിന്നെ ഞ ഇവര് എവിടെണങ്കി എനിക്ക് അങ്ങനെ തന്നെ എന്തെങ്ക ഹെൽപ് ചെയ്ത് കൊടുത്താ മതി വല്യ പണിയൊന്നുമില്ല അമ്മ ചെയ്തോളും
ആഹ
പിന്നെ ഇവിടെക്കെ രാവിലെ തന്നെ ആവും അതുകൊണ്ട് പിന്നെ രാത്രിയൊക്കെ വേറെ തന്നെ ഇങ്ങനെ ന്നും ഉണ്ടാക്കറില്ല ചോറുണ്ടെങ്കില് ചോറ് ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കും
ആഹ ഇവിടെ പിന്നെ എന്റെ അഛന് ഇവിടെ എന്റെ അച്ഛന് മാത്രം ഫുഡ് ഉണ്ടാക്കിയാതി അതുകൊണ്ട് ഹ് ഇത് തല സത്തെ മീൻകറിയും ആ അതൊക്കെ ചൂടാക്കി കൊടുത്ത് വിടും. പിന്നെ വല്ല അത് വിടുക്ക വല്ലാം വീട്ടി കൊടുത്താൽ മതി അപ്പം
ഓ അങ്ങനെ
അങ്ങനെ ഫുഡ് ഉണ്ടായിടുത്ത പിന്നെ ഉച്ചക്കേ ആകുമ്പം അമ്മ ഇല്ലാത്തൊക്കെ ഞാൻ കേറും അമ്മ ഉള്ളപ്പം അമ്മ കയറും
ആഹഹ അങ്ങനെ അത് ന എനിക്ക് എന്റെ വീട്ട വീട്ടലാകുമ്പോ അതായെ അവസ്ഥ തന്നെ പക്ഷെ ആ ഹസ്ബൻന്റെ വീട്ടിലാണെങ്കില് ഞാൻ തന്നെ നോക്കണം അമ്മ ഹെൽപ് ചെയ്യും അമ്മ അവിടുത്തെ ഹസ്ബൻന്റി അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആള് പോകുമ്പോഴേക്കും ചോറും കറിയും ആവും പിന്നെ ബാക്കി വറവ് പൊരിക്കല് അലക്കല് അങ്ങനത്തെ പണിയൊക്കെ ആയിരിക്കും പിന്നെ എനക്ക്ണ്ടാവാ
ആ അതെങ്ങനെ കല്ലിലാണോ മിഷൻലാണോ?
ഇല്ല വാഷിംഗ് മെഷീൻ ഇണ്ട്
ആഹ
പിന്നെ എല്ലാം നമുക്ക് വാഷിം മെഷീനിൽ ഇടാൻ പറ്റത്തില്ലല്ലോ
ഓ
നല്ലതൊക്കെ കല് തന്നെ അലകും
ആഹ
ഉ പിന്നെ വൈകുന്നേരം വർക്കി പോകുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആറ മണി അങ്ങനെയ ആകും വരാ വന്ന കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം ഞാൻ തന്നെ കിച്ചണിലില് അമ്മ പിന്നെ ഒന്നും നോക്കല അമ്മ ടിവിയും വെച്ച് സീരിയലോ അങ്ങനെ എന്തെങ്കിലും കാണും പിന്നെ ചായ പറഞ്ഞ പോലെ പിറ്റേ ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ടാവല്ലോ
ഹഹ ആഹ
ആഹ തലേ ദിവസം തന്നെ എല്ലാം ചെയ്തു വെക്കും ആള് പെട്രോൾ പമ്പില് പോകുന്നുണ്ടായിരുന്നു
ആഹ്
അപ്പം അതുകൊണ്ട് രാവിലെ പുലർച്ചെ പോകവും
ആഹ
ആ പിന്നെ ഒരു രണ്ട മണിയൊക്കെ ആവും വരാൻ
ആ അപ്പൊ അത് അത് ഭയങ്കര പാടല്ലേ അത്
ആഹ് പാട തന്നെയാ പോലത്തക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമട്ടാ പക്ഷെ ഇങ്ങനെ അവർക്ക് ഷിഫ്റ്റ് ആണ് ഓരോ ഷിഫ്റ്റിലും ഓരോ ആൾക്കാര് അപ്പൊ ഷിഫ്റ്റ് ചേഞ്ച് ആവില്ല
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല എന്തായാലും പോയേ മതിയാവും
ആഹ
ഉം ആഹ ആള് പിന്നെ അങ്ങനെ വീട്ടിലിരിക്കുന്ന ടൈപ്പല്ല ആൾക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടല്ല അതുകൊണ്ട് പിന്നെ പോ പറഞ്ഞാലും പറയും ഇല്ല പോവും കഴിയുന്ന പോലെ പോവട്ടെന്ന് പറയും അങ്ങനെയ ആകുമ്പം പിന്നെ എല്ലാരും വേറെ വൈകുന്നേര എല്ലാരും പോന്നതാ ഇപ്പഴാ ഞാൻ നിർ അതുകൊണ്ട്ന്നെ വൈകുന്നേരം വന്ന കഴിഞ്ഞാല് പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാ പിന്നെ വറവിനള്ള പ്രിപ്രേഷൻ മീനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വൈകുന്നേരം വന്നാ പിന്നെ പണിയോട് പണി
ആഹ ആാാ
മ്മ്
പിന്നെ ഇപ്പം റസ്റ്റ് ആണല്ലേ ഇപ്പം ഒന്നും ചെയ്യണ്ടല്ലോ
ഇപ്പം വീട്ടിലായതൊണ്ട് വലിയ പ്രശ്ന ഇല്ല എന്റെ വീട്ടിലായതുകൊണ്ട് പിന്നെ അവിടെയാണെങ്കിൽ അവിടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുവേ ഇപ്പൊ വയ്യാ ണ്ടാണെങ്കിൽ കൂടി അവിടെയാകുമ്പോ ഹസ്ബൻഡ് പോകുമ്പോഴേക്കും എലം ആക്കി കൊടുക്കണം ഫുഡ് എടുത് കൊടുക്കണം
ആഹ
അമ്മ പോകുമ്പോ ചോറ് മാത്രയാവും ചോറും കറിയും മാത്ര ആവും ബാക്കിയെല്ലാം ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ വേറെന്തൊക്കെയാ ഇയാളുടെ അമ്മ എന്താ ചെയ്യുനെ
എന്റെമ്മ ഒനും ചെയ്യുനില വീട് ജോലിക്ക് പോവും
ആഹ അങ്ങനെ
അമ്മക്ക് അമ്മ ഇവിടെ വെറുതെ ഇരിക്കൂല അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാ ആഹ നമ്മള പ്രമാണം ബാങ്കിൽരിക്കണ കൊണ്ട് അതെടുക്കാൻ വേണ്ടിട്ട് അമ്മ ഇങ്ങനെ
ആഹാ
ചെറിയൊരിതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മ ജോലിക്ക് പോകും
ഓ അങ്ങനെ ആഹാ ആഹ അത് തന്നെ എല്ലടത്തെ അവസ്ഥ അങ്ങനെ തന്നെ
ആഹ
ഉം അവര് വീടെടുത്തിട് ഇപ്പോ വൺയർ ആവുന്നതേ ഉള്ളൂ
ആഹ ആഹ
ആഹ അപ്പോ വൺ ഇർ അല്ല ഇപ്പൊ ടു ഇയർ ആയി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ വൺ ഇയർ ആവുന്നു അപ്പം അതിന്ന്റെതൊക്കെ എന്തൊക്കെയോ കടങ്ങളൊക്കെ ഉണ്ട്
പിന്നെ എല്ലാരും പോവും
മ് എല്ലാർക്കും കടങ്ങളാണ് കാണും
അതെ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും വില അവസ്ഥയല്ലേ
ആഹ ആഹ എന്റെ ഹസ്ബൻഡിനോഓണ് ലോണ് ഒരു രണ്ട് മൂന്ന് ലോണ ഉണ്ട് രണ്ട് ലോണും കൂടെ ഉണ്ട് ഒരു ലോൺ ഇന്നലെ കഴിഞ്ഞ് ആഹാ ഇന്നലെ പുറത്തോട്ട് പോയി ബാങ്കിൽ പോയി ഇത് മാർച്ച് ക്ലോസ് ആയറെ സർട്ടിഫിക്കറ്റ് വങ്ങിച് ഇന്നലെ വാന്നു
ആഹ ആഹ
ആഹ് അമ്മ
ഉം
ഇനി രണ്ട് ലോണും കൂടെ ഉണ്ട ഒന്നും ഫോണിന്റെ ലോണും ഒന്ന എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഫോണും എന്റെ പഴയ ഫോണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാങ്ങ അതുകൊണ്ട് ഞാ അരിയാതെ തന്നെ കൊണ്ടുപോയി ഒരു ഫോൺ വാങ്ങിച്ചു തന്നു
ഓ
ഉം എന്റെ അടുത്ത് കറങ്ങാൻ കൊണ്ട പോവാന്നും പറഞ്ഞ് കൊണ്ടുപോയത് ലുല്ലു മാളിലൊക്കെ ഒന്ന് കറങ്ങി കാണാം എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി കൊണ്ടപോയിട്ട് എനിക്കൊരു ഫോൺ വാങ്ങിച്ച തന്നു അങ്ങനെ ഉം അങ്ങാനെ അപ്പോ ഒന്ന് ലോണായിട്ട് എടുത്തതാണ് ഇനി ഫെബ്രുവരി ഒര ആകുമ്പോ ആഹ് ലോൺ കഴിയും ഫെബ്രുവരില്ല ജനുവരി ഉം
ഇനി അടുത്ത ജനുവരി അല്ലേ
ആഹ് അടുത്ത ജനുവരി ആവുമ്പോ കഴിയും
ആഹ് ആഹ് അതുപോലെ എന്റെ ഹസ്ബൻഡ് പുതിയതായിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഇ എം ഐ ആണ്
ആഹ് ആഹ്
ഉം എനിക്ക് വ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു
ആഹ് ഉം
അപ്പം അതിന്റെ ലോൺ എനിക്കുണ്ട് അതെന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ മാസം കഴിഞ്ഞു
ആഹ്
അതുകൊണ്ട് ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്
ആഹ് മാ മാസം എത്രയന്ന് അടക്ക എത്ര രുപരുന്നു
കാരണം നമ്മ നമ്മൾ വിചാരിക്ക ലോൺ എടുക്കുന്നതല്ലേ കൊഴപ്പില്ല അങ്ങ് അടച്ചു പോകുന്നു പക്ഷെങ്കില് ഈ രണ്ട് മൂന്ന് ലോണൊക്കെ വരുമ്പോ ഒരു മാസം പ്പം തന്നെ എനിക്കിപ്പ നാലാ തീയതിയാണെ ആൾക്ക് ആറാ തീയതി ആയിരിക്കും ലോണ്.
ആഹ് ആഹ്
പിന്നെ അടുത്തത് എന്തെങ്കിലും ഒണ്ടെങ്കി അത് പതിനഞ്ച് അങ്ങനെ ആഴ്ച വെച്ചിട്ട് പോവും
ആഹ് ആഹ്
അത് വല്ലാത്ത ബുദ്ധിമുട്ടാ.
ഉം മാസം മാസം തട്ടിം മുട്ടിക്ക്യാണ് പോന്നത്.
സത്യം ഉം
ലോണൊക്കെ ഒഴിഞ്ഞ് കിട്ട്യാ തന്നെ സന്തോഷം
ആഹ് അതോണ്ടാണ് ഈ ചെറിയൊരു ഞാഹെ വീട്ടിലിരിക്കല്ലെ അപ്പൊ വെറുതെ ഒന്ന് ആഹ് ഹസ്ബന്റ് ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ വരണെങ്കി നമ്മള വക ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കാണ്ടേ?
അതെ അതെ.
ആഹ് അപ്പൊ അതിന് വേണ്ടീട്ടാണ് ഞ ഈ ഓൺലൈൻ വഴി അപ്പാ നോക്കിയത്
ഇത് തന്നെ എന്റെ അവസ്ഥ സെയിം തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ആഹ് ജോബും ഇല്ല പിന്നെ നമ്മളെ കാര്യങ്കിലും നമക്ക് ചെയ്യാലോ.
ആഹ്
ഒന്നുല്ലെങ്കി മന്ത്ലി ഒരു റീചാർജ് എങ്കിലും
ആ ആഹ്
ആ അതെ അതൊക്കെ കൊണ്ട്
എന്തെങ്കിലൊക്കെ ചെയ്യാപറ്റുന്നെ ചെയ് ആ് എന്നാ ശെരി.
ശരി